എവടെപ്പോ ഒരു വിവരല്ലല്ലോ?
വിവരം കൊട്ക്കാറില്ല. പിടികിട്ടാ പുള്ളിയായ്ട്ട് ഒളിച്ചിരിയ്ക്ക്യാണ്.
ഉം, എന്താപ്പന്നാള് കല്ല്യാൺത്തിന് ര് മിന്നാട്ടം കണ്ടതാ.
ഓരി വരൂല അല്ല നമ്മളൊക്കെ ഈ കാൺണെങ്കില് എന്തെങ്കിലും കല്ല്യാണം വേണം എ എല്ലെങ്കില് എന്തെങ്കിലും മരണം വേണം
ഫെ ബേ ബള കല്ല്യാൺത്തിന് കണ്ടതാണെയ്.
സുഫയ്യാന്റെ കല്ല്യാണത്തിനല്ലേ?
ആഹ്.
അതേ, ഇനിയിപ്പ ആര്ടെ കല്ല്യാണപ്പള്ളേ നമുക്കൊന്ന് കാണാന്.
ആഹ്. അതെന്നെ.
കല്ല്യാണം തന്നെ വേണല്ലൊ പ
കല്ല്യാൺത്തിന് പോ ആണ് കാണാ നല്ല രസംണ്ടായിന്ന്ല്ലേ സാരി ഒക്കെട്ത്ത്ട്ട്.?
ഓഹ്, മ്മള് പ്രതീക്ഷിച്ചെനെക്കാട്ട്ലും ഷാറായി പോയ്.
ആഹ് സാരി എവ്ട്ന്ന്ട്ത്തതാ അടിപൊളിയിക്ക്ണു ആ സാരി.
അത് അവര് വടെ ഉം എസ്ബ ന്ന് ട്ത്തേല്ലേ. എസ്ബാ തില് നല്ല കളക്ഷ്നല്ലേ എല്ലാരും അങ്ങോട്ടല്ലെ ഓടുന്നെ. ആഹ് എല്ലാരും അങ്ങോട്ടാ ഓട്ന്നെ. അവ്ട്ന്നാവുമ്പ്ഴേ അവര് നമുക്ക് നന്നായിറ്റ് ആഹ്, അതൊക്കെ അവര് കൊറച്ചെരും. നമ്മൾക്ക് ഉടിപ്പിച്ച് നമ ക്കതിന്റെ ഓരോര്ത്തര്ടെ മേച്ച് നോക്കി അവരന്നെ പറഞ്ഞെരും. ആഹ്, പിന്നെ ബ്ലൗസൊക്കെ അവ്ട്ന്നെന്നെ സ്റ്റിച്ചിങ്ങല്ലേ.?
ഏഹ്, അടിപൊളിയ്.
ല്ലാരുന്തെയ്യൂ നമക്ക് മേച്ച് ണ്ടെങ്കിലും ഇല്ലെങ്കിലു
ആഹ്, ഇജ്ജെന്നെ നല്ല ചെർക്ക്ണ്ട് പിന്നെ ഇപ്പ അമ്മാരി സാരിട്ത്തപ്പളെ ആളെ കണ്ണെട്ക്കാൻ മൊ നോക്കി പറ്റീല്ല്യ. നല്ലെ
അഹ് പർണ്ണൊട്ത്ത്കല്ലേ എന്തല്ല
ഞാനെയ് എര്ത്ത്ന്ന് ഞാന് ബ ചോറ്ന്ന്ട്ട് ക കജ്ജ് കെഗ്ഗെന്നു. കയ്യ് ട്ട്യറീണ് മമ്മ കജ്ജ്റെ അതല്ലേ കജ്ജ കേന്നു.
അയ് ശെരി.
അയ്ല്
എല്ല ത്രീ നേര്ത്തെങ്ങള് കൈച്ചയ്ഞ്ഞോ?
ആഹ്, ഞാൻ കൈ അപ്പളാണ് ഈ ഇജ്ജപ്പർത്ത്ക്ക്ണണ്ടതെ.
ആഹ്, അങ്ങനല്ലാ ഇത്രീം നേര്ത്തെങ്ങട് കഴിച്ചാ പിന്നെന്താ പ്പോ ഇഞ്ഞി കൊർച്ചയ്ഞാ വെശ്ക്കൂലേ.?
ഇപ്പഴല്ല അന്ന് കല്ല്യാൺത്തിന് കണ്ടപ്പളേ.
അങ്ങനെ.
ആഹ്, ഞാ അപ്പ ഭഷണം ചോറൊക്കെ ത് ന്ന്ട്ട് കജ്ജെകി കജ്ജെകി ട്ട ടെ ന്ക്കേന്ന്. അപ്പന്നെ അന്നെ കണ്ടത്.
ആഹ്, അത് ശെരി. ഞാം വിചാരിച്ചെന്താ ങ്ങള്പ്പം ചോറെയ്ച്ചോ ഇത്രിംനേര്ത്തെ.
ആഹ്, അതല്ല. ന്ന്ട്ട് പിന്നെ ഞാന് കൊറേ വിൾച്ചു. പിന്നെ എന്താ പിന്നെയി ആരോടോ വർത്താനം പർണ് വേറെ ഫ്രണ്ട്സേളെ കിട്ടിക്ണ്.
ന്നോട് പർണെ
ബീലി ങ്ങനെ ന്ന് നല്ല തള്ള് ത തള്ള്ണ്ട്. പിന്നെ ആൻ പോന്നു.
തള്ള് കേട്ടപ്പൊങ്ങക്ക് മൻസ്സ്ലായി വടെ! ! ! ! ! ! ! ണ്ടല്ലോന്ന്.
ഇഞ്ഞിപ്പാ അവ്ട്ക്ക് വിൾച്ചാ ഞ്ഞി കേ ക്കൂലാന്ന് പിന്നെ എന്റെ എന്റെ ഒപ്പം പോന്നേ ആ മ ക്കക്ക് ധൃതി ആയി പോരാന് ആ മക്ക ക്കെ വെറുതെ ആയി പറ
അതെ മക്കടെയും ഞമ്മടെ ഇക്കമാരുടെയും ധൃതി പറയണ്ട എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കി ഒന്ന് നിൽക്കാനും ഇരിക്കാനും സമ്മയിക്കൂല
പിന്നെ ഞാൻ അവിടെ വല്യ പരിചയമൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ അയില് അറിയണത് തന്നെയാ കണ്ടത് പിന്നെ വേറെ ആരെയും അങ്ങനെ വല്ലാതെ കണ്ടില്ല
കണ്ടിട്ടില്ല അല്ല എവിടെയെങ്കിലും ഇവരേയും കൊണ്ട് പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് അവടെ എത്തണേന്റെ മുന്നേ പറയും പോവല്ലേ പോവ
വല്ലേ പോവല്ലേ പറ ഓലുവായിട്ട് എവിടേക്കും പോവാൻ പറ്റൂല ഓൽക്ക്‌ ഈ പെരേക്ക്‌ തന്നെ വരണം ഫോൺമേ ക
ഇത് കേൾക്ക്‌ ഇങ്ങള് ഞാനൊരു ദിവസം കല്യാണത്തിന് ഇക്കയും കുട്ടികളുമായിട്ട് പോവായിരുന്നു അപ്പൊ അവടെ എത്തീട്ടില്ല എത്തണേന്റ മുന്നേ തന്നെ എന്നോട് പറഞ്ഞു പിന്നെ അവിടുന്ന് അധികമൊന്നും സമയം നിക്കരുത് ഭക്ഷണം കഴിക്കുക എറങ്ങുക പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അങ്ങോട്ട് നടക്കീ പറഞ്ഞു അങ്ങോട്ട് നടക്കി കഴിഞ്ഞിട്ട് കാറില് കേറ്റിയിരുത്തി എന്നാ ഇപ്പത്തന്നെ പോവാ നമ്മക്ക് പറഞ്ഞു
പോവാ പറഞ്ഞു ആഹ്
ആഹ് പിന്നെ കല്യാണത്തിന് വരണ്ട ആവശ്യമില്ലല്ലോ എന്ന് അഹ് ഇപ്പതന്നെ അങ്ങട്ട് കേറിക്കോളി നമ്മക്ക് പോവാം അല്ലേ ചോയിച്ചു ആഹ് ആഹ് എന്താ ഇത് ഞമ്മക്ക് ഇത്തിരീ സമയം അത് ആ സമയത്ത് അവരെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആണെങ്കിലോ പോണത് നമ്മള് അവടെ നിന്ന് ബോറടിച്ചിട്ട് നിക്കൂല അവിടുന്ന് ഓൽക്ക് വരണം എന്നുള്ളൊരു ആലോചന പോലും ഉണ്ടാവില്ല
ഇണ്ടാവൂല്ല അതന്നെ അങ്ങനെ നിക്കും ഉം
നിക്കും അപ്പം ഞമ്മക്ക് ബോറടിക്കും ഇവിടാവുമ്പോ ഓർക്ക് ബോറടിക്കും അങ്ങനെ
ഞാനും കല്യാണത്തിനൊക്കെ പോയാലേ പുതിയ പെണ്ണ് വരുന്നതും പുതിയാപ്പള വരുന്നതും ഒക്കെ കാണണം എനിച്ച് വെറും ചോറൊന്നും വാണ്ട പറ്റൂല ആ അത് തന്നെ
നമ്മള് ഈ കല്യാണത്തിന് വരുന്നുണ്ടെങ്കിലേ ഓരൊക്കെ കാണാ
ആഹ് ഇപ്പൊ ഇച്ച് കല്യാണ കല്ല്യാണത്തിന് പോയാൽ ഞാൻ കസേരയിൽ അവിടാ ഇരിക്കുക അപ്പൊ എന്താ ഇപ്പൊ നല്ല കളിയും ഒപ്പനേയും പാട്ടുകളൊക്കെ ഇണ്ടാവൂലൊ ഓരോരൊ ഡ്രസ്സുകള് ഓരോരുത്തരിട്ട് ഓരോരോ മോഡലിങ്ങനേ നോക്കിയിരിക്കും
ഓരോ മോഡല്ല് ഓരോ ഭം ഗീല് ഇപ്പത്തേ ഈ മേയ്ക്കപ്പും കാര്യങ്ങളും എന്താണ് മേയ്ക്കപ്പ്
ക്കെ ആസ്വദിക്കണത് ഒരു രസാണ് ഉം
രസാണ് അല്ലേയ് ഇപ്പത്തെ മേയ്ക്കപ്പ് എന്താ മേയ്ക്കപ്പ് ഇപ്പ ഏതാ ചെറ ചെറിയ ആൾക്കാരേതാ വല്ല്യ ആൾക്കാരേതാന്ന് മനസ്സിലാവൂല രാത്രി വീ ട്ടിൽ പോയാലേ മനസ്സിലാവൂള്ളൂ മൊഖവൊന്നു കഴകിയാല് അമ്മാതിരി സൈസ് മേയ്ക്കപ്പല്ലേ
പിന്നെന്താ അമ്മാരി ചേലിള്ള മേയ്ക്കപ്പ്
ആഹ് പക്ഷെ എനിക്ക്‌ ഞാൻ ഇടലില്ലട്ടോ അങ്ങനത്തെ മേയ്ക്കപ്പൊന്നും
പിന്നെന്താ ഉം
ഉം കല്യാണം
അതൊക്കെ എന്റെ കൂട്ടുകാരത്തികളാണ് ഫ്രണ്ട് ഏ ആഹ് പോണെ അത് എന്താ അനുജ ത്തിയാണ് അത് കുഴപ്പമില്ല
അത് ശ
പിന്നേ എന്താ പറഞ്ഞേ ഏ
അവളെയ് ഞാൻ കാണിച്ചോട്ക്കാ ഇന്നെ മറന്നോ ചോയിച്ചോക്കിട്ടോ
ആഹ് ആഹ് അയിക്കോട്ടെ ആഹ് പ പ പറഞ്ഞെടുക്കാം ഉം
എന്താ അവക്ക് ഇങ്ങനെ സൗണ്ടേക്കുമ്പോ മാത്രം മതി ഇടക്ക് പിന്നെ ഇത്തന്റെ കൂടെക്കെ ഒന്ന് ഇങ്ങോട്ട് വരാലോ ആഹ് അനിയത്തി ന്ന് പറയുമ്പോ നമ്മൾ അങ്ങനെ കഴിഞ്ഞതല്ലേ പഴയ കാലത്ത് ഉം ഒരുമിച്ച് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കിട്ടുണ്ടെങ്കില് അതായി അല്ല നമ്മൾ ഒരുമി ഭഷ് അഹ് ഓഹ് അല്ല നമ്മടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ഓർമ്മ ഉണ്ടോ ഓ ഒരുമിച്ച് നമ്മൾ ഇണ്ടാക്കിട്ട് ചോറും കലം എടുത്തിട്ട് നിങ്ങളെ വീട്ടിക്ക് വരും ഇങ്ങള് എന്തയ്യും ഇന്റെ ഒരു ടെക്നിക്കെണ് അത് വെ ചോറണ്ടാക്കാ ചോറ്ടുത്ത് വരി പിന്നെ കറിങ്ങള് ആക്കിക്കോളല്ലോ ചോർ ഉണ്ടാക്കിട്ട് ആ ചോർ ആഹ് ചോറ്ടുത്ത് ഓടി വന്ന പിന്നെ നമ്മക്ക് അതിട്ട് കഴിക്കല്ലേ കറികളും നിങ്ങൾ റെഡി ക്കോളും
ആഹ് കറിയളൊക്കെ കയ്ക്ക് ആഹ് അനിയത്തി ഒകെ ഉഷാറാണ് ഏഹ് പ അങ്ങനെ അങ്ങനെ പോണു ഉസാറൊക്കെ അങ്ങനെ ഇപ്പ വല്യൊരു ഇതൊന്നുല്ല ഒക്കെ പ ഓരോ സുഖക്ക സുഖല്ലായി തൈറോയിട് ഇതൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇന്തായിട്ട് ഓളെ
തൈറോഡൊന്നും സാറില്ലാ തൈറോഡൊക്കെ ഇപ്പൊ എന്ത് സുഖല്ലാത്തതാ ഇപ്പൊ തൈറോടൊന്ന ഇല്ലാത്ത ആൾക്കാരുണ്ടോ
ആഹ് അതന്നെ ആഹ് ആഹ് അന്നെ ഉം അതിപ്പോ എല്ലാ ത്തെ മനസന്മാരൊന്നും ഇല്ല അയിന് വേജാറായിട്ടൊന്നും കാര്യല്ല ആഹ് ആഹ്
ഇന്ന് ആടെ നിക്കാനാ
ആഹ് ഓള് ചെലപ്പോ നിക്കുവ ഓള് രണ്ടു ദിവസംക്കെ നിക്കും ഇങ്ങട്ട് പിന്നെള്ള പോക ആഹ് ആഹ് ആഹ് എന്നെ അൻക്ക് എത്ര അഞ്ചത്തിയാളുണ്ട് അല്ലെ ആഹ്
ഉം അല്ലല്ല മൂന്നാളുണ്ട്
വേറെണ്ട് ഏട്ടത്തികളുണ്ടാവൂല്ലേ ആഹ് ആഹ് അഹ് ശരി ആഹ് രസാണ് എല്ലാരും പാടെ കൂടും മ്പ നല്ല രസാണ് ആഹ് അതെ ആഹ് അപ്പാ ഒറ്റക്ക് എല്ലാർക്കും ഒപ്പോ പ്പോ ഒഴിവുണ്ടാവൂല
ഇന്ക് തീരെ ഒഴിവ് ഉണ്ടാവില്ല ഇവർക്ക് സ്കൂള് മദ്രാസ് സ്കൂൾ മദ്രസ്ന്നും പറഞ്ഞിട്ട് ഓരോ പോക്കും കൂടെ ഇല്ലാതാക്കും ഓർക്ക് പിന്നെ അങ്ങനത്തെന്നുംല്ല കുട്ട്യാളക്കെ വലുതായി കല്യാണം കഴിപ്പിച്ച് വിട്ടു
കല്യാണം കഴിപ്പി
ഓര്ക്കൊന്നും നോക്കാല്ല ഒരു വീട്ടില് വെറുതെ നിക്കാണ് അപ്പൊ ഓർക്ക് പോവാ എന്താക്കും അവിടെ പോയിട്ട്ഓരോ ഫോ ട്ട ഇടലും ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും എന്നിട്ട് പറയും അല്ല എന്നിട്ട് അവിടെ പുയിപ്പെടുത്തും അതന്നെ എന്നിട്ട് അവിടെ അടുത്ത് വേറെ വന്നി ക്കാറണ്ട് ഞങ്ങക്ക് മൂത്തമ്മി എളാമിം ഒക്കെ ഉണ്ട് മാറ്റിട്ട് പറയും ഞങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ഞൻ പറയും നിങ്ങൾ എങ്ങോട്ടേലും പോയിക്കോ എന്നോട് എന്തിനാ പറയു ഒക്കെ പറയുന്നു അഴച്ചു ഞൻ എനക്ക് ദേഷ്യം പിടിച്ചിട്ടെ
അതാണേ അല്ലാഹ് ഒക്കപ്പം പൂകാച്ച രസാണ്
ആഹ് നിങ്ങൾ എവിടക്ക് വേണങ്കിലും പോയ്ക്കോളി അതിന്റെയെടക്ക് എന്റെ ഫോൺ വിളിച് ഇൻക്ക് ഇവിടെ പല കാര്യുണ്ട് ന്നിട്ട് ഫോട്ടം വിടുമ്പോ ഞാൻ നോക്കൂലാജാരിക്കും പിന്നെ അങ്ങനെ ഒളിച്ചിന്ന് നോക്കും ആഹ് കാര്യംന്ന് അറിയണ്ടേ നമുക്ക് ഇവിടെ നിന്നിട്ടൊരു മനസ്സമാധാനം ഇണ്ടാവൂല ഇണ്ടാവൂല്ല ഇതായാലും എന്തായാലും ഉഷാറാവട്ടെ ആഹ്
ഏഹ്
പിന്നെ എന്താ ചെർത് പറയുന്നേ ചെകയ്ക്ക് വെണ്ടക്ക
ആഹ്
വെണ്ടയ്ക്കിം മീനും
ആഹ് എന്ത് മീനാ വാങ്ങി
ഏഹ്
എന്ത് മീനാ വാങ്ങിയത് പറിയാ
മീനോ മീന് ന്താ ബെത്തള്
ആഹ് നന്നാക്കാം പണിയാക്കാരല്ലേ ഏഹ് ചെറു ചെറിയേ
ബെത്തളോ ആഹ് ചെറ്ത് ചെറ്ത് അത് മുറിച്ചെടുക്കാൻ കൊർ ച്ച് പ്രയാസ
ആഹ് അതാണേയ് തലേം വാലും നുള്ളിയ മതി
നുള്ളിയാമതി നുള്ളണെങ്കിൽ നല്ലൊരു ഇതാണ് ഇതാണെങ്കി തീരെ തീരേ ചെറിയ പൊടിയാ കൊർച്ച് വലുപ്പള്ളാതാണെങ്കിൽ നമുക്ക് കൊ ഴപ്പല്ലേ ഇത് തീരെ കുഞ്ഞു പൊടിയേളാ പക്ഷെ കഴിക്കാൻ ടെസ്റ്റ് ആണുട്ടോ വർത്താല്
നല്ല മധുരള്ള മാ
പിന്നെ തേങ്ങ ഓ നമുക്കൊക്കെ മാങ്ങല്ല
ഉം ഇല്ല
ഏഹ് ഏഹ് മാങ്ങ നമ്മുക്ക് എവിടുന്നെങ്കിലൊക്കെ ആഹ് പൊർത്തുന്ന് വാങ്ങു നമ്മള് ഈ പൊർത്ത്ന്ന് വാങ്ങുന്ന പോലെയല്ലല്ലോ നമ്മള് വീട്ടിലിണ്ടാക്കുന്നേ
ആയ്ന്നേ
പൊർത്തുന്ന് വാങ്ങുന്നീന് എന്താണൊരു എന്താ പറയാ ഒരു മരുന്നിന്റെ ഒക്കെ ഒരു ചൊവയാ
ഉം ശരിയാണ്
ഒരു സുഖുല്ല ഒരു സുഖുല്ല പൊർത്തുന്ന് വാങ്ങുന്നത്
അതെ ഈ എന്താ ചക്കയൊന്നുല്ല ചക്കിം മാങ്ങിം ഇല്ല
ഇല്ല ഇല്ല ചക്കയൊന്നുംല്ല ഇവിടെ പറമ്പിലൊന്നുല്ല നമ്മക്ക്ങ്ങനെ ആരെങ്കിലൊക്കെ തെരും കൊർചൊക്കെ നമുക്ക് ഈ പഴഞ്ചക്ക പഴഞ്ചക്ക വറുക്കാൻ പറ്റൂലേ
ആഹ് വറുക്കാൻ പറ്റും പക്ഷെ എങ്ങനെയന്നോ പച്ച
ആഹ് എണ്ണ കുടിക്കൊന്നുല്ലാല്ലെ
ഉം
ആയ് ശെരി ഞാന് മറ്റേ ചക്ക്യാണ് വർത്തിർന്നത് നമുക്ക് പഴഞ്ചക്ക ഇണ്ട് ഇപ്പ നമ്മള അടുത്ത് പറിക്കാനായിട്ട് അപ്പൊ അവര് പറഞ്ഞ് നിങ്ങക്ക് വേണ്ട സമയത്ത് ഇട്ടോളിട്ടോന്ന്
ആഹ് ആഹ് ആഹ്
ഇപ്പൊ പഴഞ്ചക്ക ആയതോണ്ട് ഇൻക്കൊരു ടെൻഷന് വർക്കാൻ പറ്റൊ ഇല്ലേന്ന് അറിയുന്നില്ലല്ലോ
കുറച്ച് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല
ആഹ് എനിക്ക് എണ്ണ കുടിച്ചാ പറ്റൂല ഇഷ്ടല്ല എണ്ണ കുടിച്ചുന്നത്
ഇയ്യെങ്ങനെ ചക്ക വറുക്കല്
ആഹ് അതിലും
നിങ്ങെളവിടെ ഈ ചക്കവർക്കല്ലേലാ.
ആഹ് എങ്ങനെ?
ഇക്കർ ആതാരാ?
അല്ല, ഞാന് പിന്നെ വിളിക്കട്ടോ. സമയം എന്താന്നറിയ്യോ. എനി ക്ക് ഒര് കാര്യം എന്നെ വിളിക്കുന്നുണ്ട് ഉമ്മച്ചി. ഒന്ന് പോയ് നോക്കെട്ടെ ശരിട്ടാ.
ങും ശരി ഉം